ആ
ആ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
അതെല്ലേനല്ല വർത്താനം എന്താ പരിപാടി
മക്കക്ക് ചോറ് കൊട്ക്കെന് ഹലോ കേക് ക്കില്ലേ
ആ കേൾക്ക്ണ്ടേ എന്താ സ്പീക്കർ
സ്പീക്കറ്
വ്ട്ന്ന് പ്രശ്നള് വളരെ കൊറവ കേ ആ എനിക്ക് കേക്ക്ന്നുണ്ട് പക്ഷെ സൗണ്ട് വളരെ കൊറവാ സ്പീക്കറിനെന്തോരു അടച്ചിട്ട പോലെ സംസാരം വരുന്നേ
തന്നെ സൗണ്ട് കമ്മിയാണോ കുറവാണോ
ഞാൻ ഇല്ല കൊഴപ്പല്ല പറഞ്ഞോ
ആ
അൽ ഉം
ഉം എന്തൊക്കെണ്ട് സ്കൂള് തോ റന്നിട്ടൊക്കെ
ആചോദിച്ചോ
സ്കൂള് ഓർന്ന്ട്ട് എങ്ങനെുണ്ട് കുട്ടികളെ പടുത്തൊക്കെ
പഠിപ്പ് അ തോടങ്ങിട്ടില്ല ക്ലാസ്സൊക്കെ ആ കൊറേഷ്യ കൊറേഷ്തോ ടങ്ങുന്നുള്ളൂഹ ഒന്നാം ക്ലാസ്സിലൊക്കെ ഇപ്പോ ഇന്നലെ തൊട്ട് ബുക്കൊക്കെ കൊണ്ടു പോകാൻ തോ ടങ്ങിട്ടുള്ളൂ ആ മോന് പാ ഞങ്ങള് എന്താ പറയാ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടോള്ളൂ ഇപ്പോഴും റഫ് ബുക്ക് കൊണ്ടു പോകു അതിലെന്തെങ്കിലോ ക്കെ ഇങ്ങനെ അവരെ ഒന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിലേ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നത് പിന്നെ മോൾക്കിപ്പം ഇ വി എസ് മെ എല്ലാ ദിവസവും ഉണ്ടാവാറ് അത് പുതിയ വിഷയല്ലേ നീ നിന്റെ മോള് ണ്ട് നിന്റെ മോൾക്കി ല്ലേ ആ അത് അത്യാവശ്യം ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത് കേ
ആഹ് കൊഴപ്പല്ല അത് മനസ്സിലായിത്തോ ടങ്ങിയാലങ്ങനെണ്ടെ അപ്പ ഇരിക്കണം കുട്ടികളെ കൂടെ അപ്പ ഇരിക്കണം വരെ ഉം ഉം ഉം
ഭയങ്കര ബു
ബുദ്ധിമുട്ട് ഉം അതാണ് അപ്പം പിന്നെ സുഖാണ് എന്നാ പിന്നെ വേഗം വേഗം ആയിറ്റെക് മനസ്സിലാകും
ആ അതെ എന്താലും ഏഹ് ഇപ്പൊ വല്യ കൊഴപ്പൊന്നുല്ല എന്നാ ഈപ്രാവശത്തെ മിസ്സ് അത്യാവശ്യം നല്ലൊരു ശ്രദ്ധിക്കുന്ന മിസ്സാണെന്ന് തോന്നുന്നു ഇനി അറിയില്ലാട്ടോ നമുക്ക് രണ്ട് കോ രണ്ടു കോയിസ് ത് ഗ്രൂപ്പിലി
അത് ഞമ് ആ അ എന്താച്ചാല് കുട്ടിക ക്കളേ അന്നന്ന എട്ക്കണ കാര്യങ്ങള ഒപ്പത്തിനൊപ്പ ഇരുന്നാണ്ട് അങ്ങനെ ആ ഇ ബി എസ് ഒന്ന് മനസ്സിലാകണ വരെ പരിസരപടനൊന്ന് കുറച്ച് വാക്കുകള് കാണാതെ പഠിക്കാനൊക്കെ ഉണ്ടാകും അപ്പ അതൊക്കെ അന്നാന്നല്ലതൊക്കെ അന്നാന്ന് പഠിപ്പിച്ച് കൊടു ത്താല് വല്യ ബുദ്ധിമുട്ട് വരൂല്ല മറ്റേ നമ്മള് ഇരിക്കാഞ്ഞാല് ഭയങ്കര പ്രശ് ഞാവര കൂട്ടാ അരി
അതെ അതെ ആ ഒ ഒന്നാമ്മത് മക്കളെ സ്കൂ ശ്രദ്ധിക്ക്‌ണ് ത് ശ്രദ്ധിച്ചാൽ തന്നെ മക്കൾ ഒരു ഒരു ബുദ്ധിമുട്ടില്ലാതെ പോവും ക്ഷെ ഞാനൊക്കെ ശ്രദ്ധിക്കാ പറഞ്ഞാല് മക്കക്ക് ബുദ്ധിമുട്ടാവും ഞാന് ശ്രദ്ധി ക്കാ നിന്നാലേ
ആ ആ അതാ അങ്ങനെയാണോ
ആഹാ അതുകൊണ്ട് തന്നെ മക്കക്ക് പേടിയാ അപ്പൊ എക്സാമൊക്കായി കഴിഞ്ഞാ പറയും ആ ഉമ്മച്ചി പഠിപ്പിക്കണ്ടാ ട്ടോ ഞാന് യൂട്യൂബിൽ നോക്കി പഠിപ്പിച്ചോളാം പഠിപ്പിച്ചോളാ ട്ടോ പറയും ആ അപ്പം എനിക്കും അതാ ആ എനിക്കും അതാ പ്പം സുഖം ആഹ് ആഹ് ഞാനിങ്ങട്ട് എന്തെങ്കിലൊന്ന് കിട്ടാതാ വുമ്പോക്കും പിന്നെ എനിക്കെന്തോ മാ
അല്ല അത് ഞമ്മക്കില്ലെരു പരിപാട്യാണ് കാര് ണം ഞമ്മളെ പോലാവണം മക്കള്ന്ന്ല്ലൊരു സ്വപ് ഭാവാണെ കാരണം ഞമ്മള് ഒന്ന് ഒര് പ്രാശ്യം പറിമ്പോത്ത്ന് ഓര് പറയണം ഞമ്മളൊര് പ്രാശ്യം ചോയ്ക് ന്നോരെ ഓരുത്തരം പറയണംന്ന്ള്ളെരു താണമ്മക്ക് ഉം അതാണ് വല്യ പ്രശ്നം വര്ണ
ആ അമ്മക്കാണെങ്കി അവർക്കാണെങ്കി നമ്മ അത് എന്താ പറയാ നമ്മുക്ക് വേറൊരു സ്വഭാവം, നമ്മളൊരു വേറൊരു സൈക്കോ ഒരു സ്വഭാവക്കാരി ആകുവല്ലോ അവരെ പഠിപ്പിക്കുമ്പോ, അപ്പോ അവർക്കാണെങ്കി അപ്പോ അവർക്ക് അവര്ടെ മനസ്സിലെന്തെങ്കിലും ഉത്തരങ്ങളൊക്കെ ഇണ്ടെങ്കി തന്നെ നമ്മളെ കാണുമ്പോൾ നമ്മളെ മുഖ ത്തിൻ്റെ കോലൊക്കെങ്ങനെ മാറുമ്പോ അവർക്ക്, ഉത്തരങ്ങളൊക്കെ മറന്നു പോകും. ഹ്മ്മ്
അങ്ങനെ ആവുമ്പോ തന്നെ മക്കളേ പേടിച്ച് പോവും. പ്പൊ എന്റെ വല്യ മോളെ അവസ്ഥ അങ്ങനെനു
ആഹ്
അങ്ങനെ ഒരു ട്ട അങ്ങനൊരു രീതി ഇതില് പഠിപ്പിക്ക്ണില്ലാന്ന് കരുതി.
ആ പക്ഷെ നമ്മള് രണ്ടാ രണ്ടാമത്തെ കുട്ടികളെ നമ്മളങ്ങനെ പഠിപ്പിക്കൂല. നമ്മളെപ്പഴും കമ്പല് ചെയ്യിക്കുന്നവും നമ്മള് എപ്പോഴും ഇത് പറയുന്നതും ക്കെ വല്യ മക്കളെ ആയിരിക്കും. ആ അപ്പനിപ്പന്തേലും തെറ്റ് കുരുത്തക്കേട് മൊത്തം ചെറിയ മക്ക ക്കളായിരിക്കും ചെയ്യാ ചെയ്യ, നമ്മളിപ്പൊ അവര് വലുതായതല്ലേ അപ്പം മനസ്സിലാവല്ലോ, ചെറുതിന് മനസ്സിലാകൂല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെപ്പഴും അവളെ അവരെ ആയിരിക്കും കുറ്റം പറയാ അവര്
അത് നമ്മളെ സോപ്പ് ഇടുമ്പോ തന്നെ പിന്നെ നമ്മക്ക് കാര്യങ്ങൾ മനസ്സിലാകും ല്ലോ കുട്ടിയോൾത്.
ആാാ
അപ്പൊ പിന്നെ ഓർക്ക് അതിനനുസരിച്ച് പഠിക്കാനൊരു താല് ഉണ്ടാവുന്ന് തോന്നട്ടോ എനിക്ക് അതിനനുസരിച്ച് ഇപ്പ ഞാൻ ചെറുതിനെപ്പങ്ങനെ ഓൾക്കാ നമ്മള് ദേഷ്യപ്പെടുമ്പോ പിന്നെ ഓക്ക് ആ ബുക്ക് തൊറക്കാൻ തന്നെ ഓൾക്ക് താല്പര്യല്ല ഏഹ് നമ്മളതിങ്ങനെ സോ പ്പിട്ടിങ്ങനെ പറഞ്ഞോണ്ടിക്കുമ്പോൾ ഓ ബുക്ക്‌ ആഹ് വായിക്ക്ണൊക്കെ ഭയങ്കര ഒരു ഇഷ്ട്ടായിട്ട് തോന്നും. ചെയ്യ്ണതും എഴുത്ണോം ഇഷ്ട്ടായിട്ട്
ആഹ് അതെ, താല്പര്യം ഇണ്ടാവൂല. നമ്മള് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ബുക്ക് എടുക്ക ബുക്കൊണ്ടുവരാൻ പറഞ്ഞാൽ തന്നെ അവര് അവർക്കൊരു പേടിയും പിന്നെ അല്ലെങ്കി ഈ ഒര് ബുദ്ധിമുട്ടൊക്കേയ്ര്ക്കും
അതാണ് അതാണ്
ആഹ് എന്തായാലും എന്താ പറ മക്കളൊക്കെ നല്ല പഠിച്ച് നല്ല നിലയിലെത്തട്ടെ
എൽകെജീലാക്കി അപ്പം ആഹ് കൊഴപ്പാെന്നുല്ല ആഹ് പോവാനൊ ഒന്നാമത് അംഗനവാടി പോയി ചേലായോണ്ടേ വല്യ ബുദ്ധിമുട്ടൊന്നുല്ല പർഞ്ഞയ്ക്ക്ണ കാര്യം അങ്ങൻത്തെ പ്രശ്നൊന്നുല്ല ഫസ്റ്റ് ദിവസം ഒരു ഒരു എടങ്ങേറ്ണ്ടായ്നി ക്ലാസ്സിലിര്ന്ന വേറെ മക്കളൊക്കെ കരയ്ണ കാണുമ്പളേ അപ്പൊര് എടെങ്ങേറ്ണ്ടായ് അല്ലാത്ത പിന്നെ പിറ്റേ ദിവസം ഇപ്പോ പറഞ്ഞയച്ചതല്ലേ പ്രശ്നം
ആ അയ്ശരി എന്തായാലും പിൻ
ഇവിടെ മെസ്സേജ് അയച്ചിനു കുഴപ്പമൊന്നുല്ല ഉഷാറാണ് മറുപടിയൊക്കെ പറയുന്നുണ്ട് ചോദിക്കണേനൊക്കെ മറുപടി പറയണ്ടൊക്കെ പറഞ്ഞപ്പോ സമാധാനമുണ്ട് ഇവിടെ അംഗനവാടി പോണ ടൈം ആയ ഇപ്പോൾ അവൾ ചോദിക്കുന്നതിന് മറുപടിയൊന്നും പറീല ടീച്ചർക്ക് ഭയങ്കര പരാതിയാ ആഹ് കാരണം ടീച്ചർമാര് ചോയിക്കുമ്പോള് ഇങ്ങനെ മറുപടി പറയാൻ ഞാല് ഓർക്കും തന്നെ ഒരു ഇടങ്ങേറാണ് ഇത്രയും പഠിപ്പിട്ട് എന്താ അവരെന്തും പറയാത്ത അതന്നുള്ളൊരു രീതില്ലേ
ആ ആ ഇപ്പൊ അവള് ഓക്കെ ആയി അവിടെ അടുത്താണോ അവിടെ അടുത്താണോ
പോണം ഉം ഒരു ചെറിയൊരു വാ നുണ്ട് എന്തായാലും പോണം
ആ ശരി പിന്നെ അ ഒ അവിടെ എങ്ങനെയാ ഓ ഓട്ടോ കൂലിയൊക്കെ നല്ല ചാർജ് വരുന്നുണ്ടോ
ഇവിടെ മുന്നൂറ്റി അൻപതാണ്
അത്ശരി എത്ര ആ എത്ര കുറേ പോവാണ്ടോ
കുറച്ചൊക്കെ ആ കൊറച്ച പോവാന്
ഉം മറ്റേ മോളോ വലിയ മോളോ
ഓള നടന്നാ പോവല്
അതെ അപ്പൊ അവക്ക് മഴയൊക്കെല്ലേ ഭയങ്ക ബുദ്ധിമുട്ടല്ലേ മ
ആ പ്രശ്നൊന്നുമില്ല പിന്നെ രണ്ടിന കൂടി നമക്ക് ക്ക് ആയി സാമ്പത്തികം കുറവായത് കാരണം ആ അതുകൊണ്ടാണ് ആ ആ അതകുമ്പോ ഇടങ്ങേറ് പിന്നെ കഴിയണതും എന്താ പറയാ റെയിൻ ക്കോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്ക വാങ്ങി കൊടുക്കണ്ടേ ഒക്കൊന്ന് കൂളായിട്ട് നടന്ന പോകാം പിന്നെ കുറെ കുട്ടികളുണ്ട് ഇവിടന്നൊക്കെ പോകാനാന് ഇഷ്ടംപോലെ മക്കളുണ്ട് അതു നമുക്ക് പേടിക്കാനില്ല മക്കള് പോയാലും വന്നാലൊക്കെ നമുക്ക് സമാധാനം അല്ല നോക്കിന എന്നാലൊരു സമാധാനം ഉണ്ട കാരണം
ഈ റൈൻകോട്ട് ഇപ്പൊ പുതുതായി വാങ്ങിയതാ സ്കൂൾക്ക് പോയ
ആഹ് കഴിഞ്ഞ കൊല്ലം വാങ്ങിയതാ ഈ കൊല്ലം അത് തന്നെ ഉപയോഗിക്കണ്ട് ആഹ് അപ്പൊ കൊറച്ചു വലിപ്പം
ലുണ്ട് അതൊരു കുറച്ചൊരു ഭയങ്കര ലോ മക്കലായിട്ടുള്ളത് ആഹ് അങ്ങനെയല്ല ഇത്
വരുന്നേ ആഹ് ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു ആഹ് ആ അങ്ങനെ തന്നെ അതന്നെ അത്യാവശ്യം നല്ല വലുപ്പ ത്തിലും പിന്നെ അതേപോലെ നല്ല കട്ടിക്ക അങ്ങനെ ഇങ്ങനൊന്നും കീറുല്ല പിന്നെ ബാഗ് ബാഗൊക്കെ ബാഗിനായി വേറൊരു സ്പേസ് തന്നെ ഉണ്ടാവും നമ്മൾ ഇടാൻ ഇടുമ്പളെ മക്കൾക്ക് ഇങ്ങനെ നമ്മള് അതിങ്ങനെ കവറ് ചെയ്തു ടുമ്പം ബാഗിനായിട്ട് കുറച്ച് സ്‌ സ്പേസ് ബാക്കില് തള്ളി നിൽക്കും അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടൊന്നും തോന്നു
അത് ശരി ആഹ് പിന്നെ അത് മയത്ത് നനഞ്ഞു പോകുമ്പോ എന്താ ചെയ്യാ അതവിടെ സ്‌
ആഹ് ഒരു സ്കൂളില് ആ സ്കൂളില് അവിടെം ഇവിടെം തൂക്കു കിടാനൊന്നും പറ്റില്ല അപ്പോൾ ഒരെന്തുചെയ്യും അത് നല്ലവണ്ണം മടക്കിയാണ്ട് ഒരു കവറിലാക്കിട്ട് ഒരു ബാഗില് വെക്കും പിന്നെ വീട്ടിലെത്തിയെന് ശേഷം ഞാനത് ഉമ് എവിടെങ്കിലും തുക്കിട്ടാണ്ടെ വെള്ളം തോരുന്നത് വരെ ആ അതാണ് പിന്നെ രാവിലെ വീണ്ടും വേണ്ടത് ഉപയോഗിക്കുക അല്ലല്ല മദ്രസയില് കൊട കൊടുത്തയ്ക്കും ആ മദ്രസ പിന്നെ ഇവിടെ എടുത്താണ് മദ്രസ പിന്നെ ഇവിടെ എടുത്താണ് അപ്പൊ പിന്നെ വല്ല്യ പ്രശ്നം പറഞ്ഞിട്ട് കാര്യല്ല ഒന്നാമത് ഉം നല്ല മഴയല്ലേ കാരണം മക്കളിട്ട ഡ്രസ്സ് വരെ എ നനഞ്ഞ് ചീഞ്ഞൊരവസ്ഥയിലാ വന്ന് കേറുമ്പം ഉം
താ ഭയങ്കര ബുദ്ധിമു
ആ അതാണ് പോവുമ്പ മഴ പെയ്ത ഭയങ്കര ബുദ്ധിമുട്ട് ട്ട പിന്നെ വരുന്ന ടൈമിലായാലും പിന്നെ മദ്രാസ ഒക്കെ വിട്ട് വന്നാ തന്നെ ആകെ അങ്ങോട്ട് ഫർദൊക്കാകെ അങ്ങട്ട് വെള്ളത്തി
ആ അതെ ഇവിടെം അതാ ഇപ്പൊ ഇന്നലെ വന്നപ്പോ മോള് പറഞ്ഞു എഹ് കുട രണ്ടു പേർക്കും കുടയാണ് അപ്പം മോള് പറഞ്ഞു കുട വേണ്ട ഉമ്മാ പിന്നെ ഞങ്ങൾ ക്ക് റെയിൻകോട്ട് അപ്പ ആരതോ കണ്ടിട്ട് വന്നിട്ടുണ്ട് ഏ
അയ് ശെരി ആ ആ അ കാണുമ്പോ ഭയങ്കര
അപ്പൊ കൊട റെയിൻകോട്ട് വാങ്ങി തര
ഏ അയ് ശരി മ് മ്
ആയ കൊടുക്കാന്ന് വിചാരിക്ക അറ കാര്യങ്ങള് ഇപ്പ ഇന്നലെ ബൊ അ ഇതിനെത്രയായത് ആ റെയിൻകോട്ടിന് എത്ര രൂപയായി
റെയിൻ കോട്ടിന് എനിക്ക് തോന്നുണു ഒരു നാന്നൂറ്റി സംതിങ് നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിള്ള റയിൻകോട്ട ആഹ് ആഹ് അപ്പോ നാനൂറ്റി സംതിങ് ആയി ന്ന് തോന്നു കഴിഞ്ഞ കൊല്ലം വാങ്ങി ഇതായോണ്ട് ചെറിയൊരോർമ്മ
അയില് എല്ലാ സാധനങ്ങളും രണ്ട് രണ്ട് വീധം വേണം
ആഹ്
അതാണ് ഏറ്റവും വലിയൊരു ആ കേൾക്കില്ലേ എല്ലതും രണ്ട് വീ വേണം ഇവിടെയും
ആഹ് ആഹ് അത് ശെരിയാണ് ആഹ് അത് ശെരിയാണ് ഉം
വാങ്ങിയ
അല്ല ഇനി ഇപ്പം അന്റെത് എന്താ വച്ചാല് മക്കൾക്ക് മ ദ്രാസെ പോവാൻ മാത്രാണ് യൂസാക്കണ് എന്നുണ്ടെങ്കിൽ സാധാ ഒരു റെയിൽ കോട്ട് വാങ്ങി കൊടുത്താ മതി
ആ പിന്നെ ഞാൻ വിചാരിക്കും ആ സാധാരണ റെയിൻകോട്ട് അത്ര ക്വാളിറ്റി ഇല്ലാത്തോണ്ട് ഇവര്ന്ന് പറഞ്ഞാ ഇപ്പം ഇന്ന് ഏഹ്
അല്ല സാധാ റെയിൽകോട്ട് പറ്റനേ അങ്ങനെ ലോ ക്കലാന്നുമല്ല അപ്പം ഞമ്മൾ ഞമ്മ ആ കാരണം ഞമ്മളൊക്കെ വണ്ടിമേൽ പോണ് ഞങ്ങളൊക്കെ വണ്ടിമ്മേ വണ്ടിമേക്കെ പോകണം ഉപയോഗിക്കുന്ന സാധനമാണ്. കാരണം അ അങ്ങനെ വേ
അന്നല്ല ഞാൻ അതിന്റെ കൊത്തി പെട്ടെന്ന് കീറുന്ന സാധനം ഒന്നല്ല.
അതാ പറഞ്ഞത് അപ്പ എനിക്ക് മദ്രസല്ലേ സ്കൂളിലൊക്കെ പോവാർന്ന കുട്ടികൾ കുറച്ചല്ലോ ആ കുറച്ച അധികമായിട്ട് പോവല്ലോ സ്കൂൾക്കൊക്കെ. അതുകൊണ്ടാണ് അങ്ങനത്തൊക്കെയൊന്ന് വാങ്ങി കൊടുക്കണത് മദ്രസക്ക് പിന്നെ അതിന്റെ ആവശ്യ ഇല്ലല്ലോന്ന് കരുതിയിട്ടാണര
ഉം ഉം ഉം ഞാൻ എന്നിട്ട് ആഹ് ആ ഞാന് ഇപ്പന്ന് ഒരുന്നായ പിന്നെ കോട്ടാട്ടോ.
ആ ആഹ്
ഹലോ
ഹലോ കേൾക്കില്ലേ?
ശരി എന്നാ
ആ ഓക്കെ ഓക്കെ